കേട്ടാവ
ആഹ കേക്കാം കേക്കാം കൊറച്ച നമ്മ കട്ട ആായി പോയി
ആഹ കുറച്ച് മുമ് കട്ടായിയി ഞാന ഇങ്ങോട്ട് റഞ്ച്ച ഉ ോട്ട് കേയറിയിരിക്കുായിരുന്നു പക്ഷെ അന്നിടത്തേക്കും കട്ടായി പോയി
ആഹ് ആഹ ആഹ
എന്നെ എടുക്കുായിരുന്നു
ആഹ ആഹ ഞാൻ ചുമ്മാരിക്കട്ട കുട്ടീനെ കൊണ്ട് വിട്ടിട്ട് ചുമ് ഇരിക്കായിരുന്നു
ആഹ് ആ്ഞാനും അതെ പിള്ളോരെയൊക്കെ കൊണ്ടപ വിട്ടു തുണിയലൊക്കെല്ലാം കഴിഞ്ഞു പണികെല്ലാം കഴഞ്ഞ ഇപ്പ ചുമ്മായിരിക്കുവമായിരുന്നു ആ
ഉം ഹ ഇപ്പഴേ ഹെറുതെ ഇരിക്കാൻ പറ്റുള്ളൂ ഒരു ആ
ആ അതെ
അവിടെയോ
അവിടെ ആപ്പിക്കൂടിയൊക്ക കഴഞ്ഞ ആല് മണ വരെ വല അത്വകി പണിന്ന് വര ഇനി കുളിക്കണം അങ്ങനത്തെ പണൊക്കെ ഉണ്ട് മുറ്റം തോക്കണം
ഹഹ ഹഹ ആഹ മഴയുണ്ടോ അള്ളോടെ
ആ അതൊക്കെ ഇച്ചിരി ഇപ്പൊ മഴയില്ല ഇപ്പൊ ഇച്ചിരി വെയിലുണ്ടേ
ഉ ആഹ ആഹ് ഹഹ ആ് ഇവിടെയും വെയിുണ്ടായി എന്നാലും ചെറുതായിട്ട് മൂടി
ആ് ഇപ്പ ആ ഇവിടെ ഇത്ര നേരം നല്ല വെയില ഇപ്പം മൂടാൻ തുടങ്ങി മഴ പെയ്യവായിരിക്കും
ഉ ആ അങ്ങെ ഉ ഉച്ചത്തേക്കുള്ള ആയോ
ഉച്ചക്കത്തേക്ക ഉള്ളതൊക്കെയായി രാവിലെ പിള്ളേർക്കൊക്കെ പോത കൊണ്ട്േ രാവിലെ ചോറ് കൊണ്ടണ്ട്പ പോകണം ഒരാക്കത്തെ അെ ചോറും കറിയൊക്കെ ആയി
ഉ ഉ ഉ ആഹ് ആഹ്
ഉം ഇനി നാല മണിക്ക് വരുമ ചായ എടുക്കണം അങ്ങനെയുള്ള പാടികൾ കഴിഞ്ഞോ പണിയെല്ലാം ഹലോ പനിയെല്ലാം കഴിഞ്ഞോ ഹലോ ഹലോ കട്ടായി പോയോ ഹലോ
ഹലോ കേക്കാവോ ഹലോ കേക്കാവോ
ആ് കേക്കാം അയിന് റേഞ്ചില്ലേ അവിടെ ആ കേക്കാം കേക്ക റേഞ്ചില്ലേ
റേഞ്ച് ആ ആ റേഞ്ചിന്റെ ആന്ന നടടക്കിടക്ക് കട്ട് ആായി പോന്നല്ലേ
ഞാനാണ പരയുടെ സ്റ്റെപ്പിന്റെ മേൽ കയറിയിരിക്കുവ റേഞ്ച് ഇല്ലാത്തോൊണ്ട് ആഹ തുണി കുറച്ചു പേർക്ക് മേളില ഇട്ടിട്ടുണ്ടേ അപ്പൊ അവിടെ കേയറിയിരുന്നതാ ഉം
ഉ ആഹഹ് ഹാ ഹ ഹസ്ബൻറ് ഒക്കെ ജോലിക്ക് പോയണോ
ആ ഹസ്ബൻഡ് ജോലിക്ക് പോയി പിള്ളോരെ സ്കൂളിൽ പോയി ആഹ്‌ എന്നെ എടുക്കുവ പുള്ളിക്കാരനന്നാ ജോലി
ഏഹ്‌ ഫിനാൻസ് ആരുനേ
ആഹ്‌ ആഹ്‌ ആഹ്‌ പോയോ
ഓഹോ ആ പോയി പോയി
ആഹ് ആ വീടിലാരേലും ഉണ്ടോ വേറെ?
ഇല്ല ഞാന് ഹസ്ബൻഡ് മോളും മാത്രേ ഉള്ളു
ആഹ് അത് ശെരി മോള് പഠിക്കുവാണോ സ്കൂളിലാ?
ആ ആ പ്രീ സ്കൂള്ലാ മൂന്ന് മൂന്നര വയസേള്ളൂ
ഇപ്പം കൊണ്ടോയ് ഇപ്പൊ താമസിച്ചു വിട്ടാ മതില്ലേ
ആഹ് ഒമ്പതരയാവുമ്പം വിട്ടിട്ട് പന്ത്രണ്ടരയാമ്പം വിളിച്ചോണ്ട് വരണം
ആഹ് കൊണ്ട് വിടുവാ നടന്നു പോവാ
ആഹ് അത് നടന്ന് പോവുകേള്ളൂ വീടിന്റെ അടുത്ത് തന്നെയാണേ
അംഗൻവാടി നേഴ്സറി
അല്ല നമ ഇവിടെ ഇത് ഞാൻ പ്ലേ സ്കൂളിലാ വിടുന്ന നേഴ്സറിയിലല്ല.
എൽ കെ ജി യു കെ ജി ഉള്ള സ്കൂളുകൾ അല്ലേ?
ആഹ് അതെ അതെ
ആ അപ്പ അടുത്ത കൊറച്
അത് കഴിഞ്ഞിട്ട് പി ആ ഇല്ലില്ല വേറെ നമ്മള് വേറെ സ്കൂൾ നോക്കീട്ടുണ്ടേ ഫുൾ ടൈം ആയിട്ടൊള്ള
ആഹ് അത് ശെരി ആഹ് ആ
ആഹ് ആ ഇവിടെ പന്ത്രണ്ടര വരെയൊക്കെ ഉള്ളൂ പിന്നെത് കഴിഞ്ഞിട്ട് പാടില്ല അപ്പം ഫീസും നല്ല ഫീസും ഉണ്ട് പിന്നെ ക്ലാസ് ടൈമും ഇല്ല അപ്പം വേറെ സ്കൂള് നോക്കിട്ട് വിടാലോന്ന് ഓർത്ത
ആഹ് അക്ഷരം പഠിക്കുന്നുണ്ടോ അന്നേരം അവിടെ
ആഹ് അത്യാവശ്യം പടുപികുന്നുണ്ട്
ഒണ്ടല്ലേ ആഹ് ആഹ് ആഹ്
ആ എന്നാലും ഈ പന്ത്രണ്ടര വരെ ഒക്കെ എന്നാ എങ്ങനെ പഠിപ്പിക്കാനാ അപൊ ഞാനോർ തൊ അടുത്ത വർഷം സ്കൂളിൽ ചേർക്കുവാണെങ്കിൽ ഒരു മൂന്ന് മണി വരെങ്കിലും കാണോല്ലോ
മൂന്ന് മണി വരെെയണ്ട് ആഹ്
ആഹ് അപ്പൊ അവിടെ വേറെ സ്കൂളിൽ കേറല്ലോന്ന് ഓർത്തി പിന്നെ
ആഹ് അത് ശരിയ എൽ കെ ജി വിടവായാണെങ്കിൽ മൂ രാവിലെ പോവുകയും ചെയ്യും മൂന്നര നാല വരെ കാണും ക്ലാസ്.
ഉമ് അപ്പൊ നമുക്കും വേറെ ജോലി എന്തെങ്കിലും നോക്കും ചെയ്യാലോ
അതെ അതെ ആഹ്
ഇവിടെ ആയത് കൊണ്ട് പന്ത്രണ്ടര ആവുമ്പോഴേക്കും പോയി വിളിക്കാം
കൊണ്ട വിട്ടാ ഉടനെ വിളിക്കാൻ ല്ലേ
ആഹ് ആഹ് ഒമ്പതരവു വിടും പന്തൻ ആഹ് ഒരു പണി തീർത്ത് ആഹ് റസ്റ്റ് ചെയ്തിരിക്കുമ്പോഴേക്കും ഉടനെ പോക വിളികെ ചെയ്യാം
ആഹ് അതെ ഇവിടെ നമ്മടെ പിള്ളേരെ അംഗൻവാടിയായിരുന്നു ഇവിടെ അടുതൊരു അംഗൻവാടി യു ണ്ട് നമ്മള് രാവിലെ കൊണ്ട് ഒരാളെ അംഗൻവാടിൽ വി വിടും പത്ത് മണിയാകുമ്പോ അല്ല ഒരാളെ എട്ട് മണിയ ആമ്പോ സ്കൂൾ ബസ്സിന് കേറ്റി വിടാം കൊണ്ടോണം വഴിയിലോട്ട് വേറൊരു വഴിക്കാ അത് പോന്നെ എട്ട് പത്താവുമ്പോ ഒരാളെ വേറൊരു വഴിക്ക് അംഗൻവാടി കൊണ്ട വിടും അത് കഴിഞ് പന മൂന്നര ആ അ അംഗൻവാടിക്കാര കൊണ്ടരാൻ പോണം അഞ്ച് മണിയാവുമ്പോ അടുത്തയാള അങ്ങനെ മടുത്ത് മടുത്ത് മടുത്ത് അവസാനം രണ്ടു പേരെ ടെ സ്കൂളിലോട്ട് തന്നെ ആക്കി അവള് പോയ സ്കൂളി ന്നെ എൽ ചേർത്തു അങ്ങനെ ആായ പൊ ഒരു ബസിന് ഒറ്റത്തവണ പോയാൽ മതിയ കേട്ടോ
ഉം ഹ അപ്പൊ സ്കൂൾ ബസ്സ് ഫീ ഒക്കെ എത്രയയാ ആണോ ആഹ ആഹ
കുഴബശ്രീ ഇവിടെ ഇപ്പം നമ്മളക്ക് ഇച്ചരി ദൂരെ കൂടുതൽ ആയിരം രൂപ മിിച്ചമാവും
ആണോ ഓഹോ ഹ ഹ
ആയിരത്തി ഇരുുന്നൂാം രൂപ കണ്ട ഈ മാസം ഫീസ് പുതുക്കിയ പിന്ന അവര് പ്ലസ് വരെയുള്ളള്ള പിടാറുണ്ടാ സ്കൂളില് അന്ന അഞ്ച മണിയാവും അഞ്ചച് മണിയ ആാവും സ്കൂൾ ബസ് വരുമ്പോം വൈകിട്ട് രാവിലെ ഏഴേ മുക്കാലൽാവക്പ പോവും
ആഹ ഉം
രമുക്കാരമ വ
ആഹ ഞാൻ കൊഴ ആഹഹാ ആ് അവവിടെപ്പ മഴക്കുണ്ടായിരുന്നോ പോകാൻ വേണ്ടി
വഴക്കൊന്നും വല്ല ഈ പിള്ളോര് തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ടും പനക്കും പെസിലിനും ഒക്കെള്ള വഴക്കുകളൾള്ള അങ്ങനെ വഴക്കണ്ടാക്കുമ്പോ നമ്മളോടും വഴക്കുണ്ടാക്കുന്നുണ്ട് സ്കൂളിൽ അപ്പോൾ ആർക്കും കുഴപ്പമൊന്നുമില്ല ഇഷ്ടമാണ്
കൊടു ഉ ആ അതെ വീട്ടിൽിരുന്നാലും തന്നെ ഇരുന്ന്
ആഹ് വീട്ടിലിരിക്കുന്ന കാര്യം സുഖം അവർക്ക് സ്കൂളിൽ ചെില ഇപ്പം അടിക്കൊന്നും ഇല്ലല്ലോ സ്കൂളില്
ആഹ് ആഹഹ
പിക്കും പിന്നെ അവിടെ കളിക്കാൻ സൗകര്യങ്ങളുണ്ട് അുകൊണ്ട് അവർക്ക് ഇഷ്ടവാ സ്കൂളിൽ പോവാൻ ഉം അെ സ്കൂളിൽ പോവാൻ ഭയങ്കരം പേടിയല്ലേ ആടിയൊക്കെ കിട്ടുവേ
അതെ അതെ അതെ നമ്മളൊക്കെ പേടിച്ചിട്ടാക്കോണ്ട്
അതെ അതെ ആഹ പേടിയാ ആായിരുന്നു ആ എനിക്ക് ജോലിയ ഒന്നുമല്ല വീട്ടിലിീതി പറയയാണെങ്കിൽ എനിക്ക് എട്ട് മണി തറാണെങ്കിൽ പോകാം പക്ഷെ പിന്നെ ഒന്നും ന നോക്കിയൊന്നുമല്ല എട്ടാ പിള്ളേർ പോവും ഴ മുക്കാലാക്പ പിള്ളേ പോയി കഴഞ്ഞാൽടന് ബസണ്ട് അതിന് പോയിട്ട് അഞ്ച മണി ആകുമ്പോ പിള്ളേരുടെ ബസ്സ് വരുമ്പോഴത്തേക്കും വരുന്ന രീതി വരുവാനാണെങ്കിൽ പോകാം ഓ പിന്നെ ഒന്നും നോക്കിയൊന്നുമല്ല ഉ നമ്മുടെ അടുത്ത് ഇപ്പ ഈ കടകൾ വേക്കൻസി ഒന്നും ഇല്ല ഇപ്പം ഉണ്ടെങ്കി നമുക്ക് ക്കെ പറ്റുന്ന വല്ല ആണെങ്കി പോകായിരുന്നു ഓ അടുത്തൊന്നും കാ ഒന്നും അറിയത്തില്ല ഉം
ആ ഹ ഹ
കടകളൊക്കെ ഉള്ളൂ കടകളും
ഓഹ ഹഹ ഹാ
അവിടെൊക്കെ അങ്ങനെ പോവല്ല വേറെ എല്ലാം എ ഉച്ചക്കത്തെക്കത
ആ ഉച്ചിത്തേക്ക് ആയി
ആയി ആഹ് ആഹ ഉം നീ എന്ന എന്ന ചക്ക മാങ്ങ ഞാന് ഒന്ന ഒന്നൊന്നര വർഷമായി
പഷായല്ലേ
ആ നിങ്ങളോ ഹലോ ഹലോ നിങ്ങള്ൾ എത്ര വർഷ ആ വർക്ക് ചെയ്യാൻ തുറങ്ങിട്ട്
ഞാന് പുതിതായിട്ട് കയറിയതേള്ളു
ആഹ അത് ശെരി ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
അതെ എങ്ങനെയാന്ന് അറിയി
ആഹ് അത് ശരി ആഹ് ഉമ് ആടെ ചക്കയും മാങ്ങയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ ചക്ക, മാങ്ങ, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടോ? ഹലോ ഒരു ശകലം പോലും റേഞ്ചല്ല തോന്നു ത്തണ ഇവിടെ എല്ലാം കേക്കത്തില്ലൊന്നും ഹലോ
ഹലോ കേക്കാവോ?
ആഹ് ഇപ്പം കേക്കാം റേഞ്ച് പോകുന്നുണ്ടല്ലോ നല്ല പോലെ
ആ എടക്ക് എടക്ക് പോകുന്നുണ്ട് ഇവിടെയും കുറച്ച് റേഞ്ചിന്റെ ഇഷ്യുണ്ട് ഏഹ്
ആഹ് അത് ശെരി ആഹ് ആഹ് ചക്കാ മാങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒണ്ടോന്ന്
ആഹ് ഉണ്ട് ഒണ്ട് ഉള്ള് എന്നാലും അധികൊന്നും ഇല്ല ചക്കയില്ല മാങ്ങയുണ്ട്.
മാങ്ങെയുണ്ട് ആ അവിടെയെന്നതാ?
ആ അവിടെ
ഞങ്ങടിവിടെയുണ്ട് ചക്കയി ച മാങ്ങ ഇല്ലായിരുന്നു ചക്കയുണ്ട്. നമ്മള ഇവിടെയൊന്നും ആ കൃഷ്
ഇല്ല ഇവിടെ കൃഷിയായിട്ട് അങ്ങനെയൊന്നുംല്ല കാരണം ഇവിടെ ഇവിടെല്ലാം റെസിഡൻഷ്യൽ ഏരിയ ആക് ക്കിയതോണ്ട് എല്ലാം ഫുള് കെട്ടിടങ്ങളൊക്കെയാ അപ്പൊ ഇവിടെ അങ്ങനെ ആരും ഇപ കൃഷി ഇപ്പം പരിപാടിയൊന്നുംല്ല ടൗൺ ആണേ
ആഹ് ടൗണാ ആഹ്
ഉം ഹും
ആ നാട്ടിലെ കൃഷികൾ എങ്ങനാ
ഇടെ പച്ചക്കറി കൃഷി അങ്ങനെയൊക്കെ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട്
ആഹ് ആ അത് ഞങ്ങളുടെ റബറാ റബ് തോട്ടങ്ങളാണേ പ്രധാനമായിട്ട് റബ്ബർ കൃഷി ആഹ് കൈതയുണ്ട് കൈത റബ്ബറൊക്കെ വെട്ടി കളയുമ്പോളെ അവിടെ കൈത കൈതകൾ നട്ട ട്ടിട്ടുണ്ട് പിന്നെ ചിലരൊക്കെ പിന്നെ നമുക്ക് കാപ്പി കാപ്പിക്കുരുവുണ്ട് കാപ്പി കുരു അങ്ങ അങ്ങനെയുള്ള സാധനങ്ങളാ നമ്മുടെ ഇവിടെ പ്രധാനമായിട്ടും കപ്പ ഉള്ളടവൊണ്ട്
ആഹ ആഹഹ അപ്പൊ ഇത് ആം ഹോൾസെയിൽ പ്രൈസിനൊക്കെ കിട്ടുവോ
ആം നമ്മുടെ ഇവിടെ കപ്പയി ചെല പറമ്പുകളിലി റബ്ബറ് വെട്ടിക്കളയുമ്പോ അവിടെ മുഴുവൻ ക് കെളച്ച് കപ്പയിടുവേലെ പുതുതായിട്ട് അങ്ങനെ ഇടുമ്പം നമ്മള് അവിടെ ചെന്ന് മേടിക്കുവാണെങ്കി നമ്മുക്ക് അവര് പറിച്ചു കൊടുക്കുന്ന വിലയും കടേലെ വെലെക്കാലും ആഹ ഉം കടെ കൊണ്ടെ ആ ഫ്ര ഫ്രഷായി ട്ടൊള്ളത് കിട്ടും കടെ കൊണ്ട കൊടുക്കുമ്പൊ കടേലെ വിലയ്ക്കല്ലേ തരുന്നെ ഒത്തിരി അഞ്ചും പ ത്തും രൂപാടെ വ്യത്യാസം കാണും ആ ഇ പ്പ ഇവിടെയെങ്ങുവില്ല ഇപ്പം അതിന്റെ സീസണല്ലന്ന് തോന്നുന്നു ഇപ്പം കപ്പയൊന്നും ആരും ഇനിയിപ്പം ഓണവില്ലേ ചിങ്ങമാസവൊക്കെ ആവൂന്ന് തോന്നുന്നു കപ്പ പറിക്കുമ്പം ആ സമയവൊക്കെ ആവും ചെ ഉം ഇപ്പം കപ്പയുടെ സീസണല്ല അത് കഴിഞ്ഞു ഉം
ആം ഈ പൈനാപ്പിളൊക്കെ ഏത് കാലാവസ്ഥയിലും
ആ ആ പ ആ പൈ അത് മിക്കവാറും ഏത് കാലാവസ്ഥയിലും ഉണ്ട് പിന്നെ നമ്മടെ ഇവിടെ അടുത്തൊരു തോട്ടം വീട്ടിയെടുത്ത് നട്ടുവെച്ചിട്ടുണ്ട് അതിന്റെ ഈ പൈനാപ്പിള് ചെറുതായി പോയി ഉണ്ടായത് അതുകൊണ്ട് അവര് തോട്ടംക്കാര് വന്നെഎടുത്തോണ്ട് പോയില്ല നമ്മുടെ ഈ അയാലോക്ക ത്തൊള്ളവരെല്ലാരും പോയി പറിച്ചെടുക്കുവാരുന്നു ഇഷ്ട്ടംപോലെ ജ്യൂസും പറിച്ച് തിന്നുവൊക്കെ ചെയുവാരുന്നു കൈതച്ചക്ക
ആഹ ആഹ് ആാ ആഹ നല്ല മ മധുരം ഉണ്ടായത ആ ചിലത് നമ്മള കടയിന്ന് മേടിക്കുമ്പോ മധുരമ ഇല്ല ഒരുമാത്തിരി മധുരമ ഇല്ല ഒരു ഒരു ടേസ്റ്റ് ഇല്ലാത്തോടെ ആ ഉ പുളി ഒരുപാട് ആഹാ
ഇത് ഇച്ചിരെ ഇച്ചിരി മൂക്കുമ്പോത്തേക്കും ഇങ്ങനെ മഞ്ഞക്കള അ നല്ല പോലെ വിളയാത്ത ആയൊണ്ട ഈ ടേസ്റ്റും ഇല്ല മധുരവും ഇല്ലതെ വരുന്നേ
ആഹ ഹഹ ഹഹ
വിളഞ്ഞുള്ളതായൊണ്ട് നല്ല മധുരവും ടേസ്റ്റും ഉണ്ടായിരുന്നു ഉ
ആം ഹ ഹ
ഉം അതൊക്കെ ഇഷ്ടം പോലെ ഒടിച്ചൊണ്ട് വന്ന് കഴിക്ക അതിപ്പം രണ്ടു മാസം മുമ്പായിരുന്നു ആ വേനൽക്കാലത്തായിരുന്നു ഇപ്പ അതിന്റെ സീസ കഴിഞ് അട്ത്തത് ആയി വരുന്നതേ ഉള്ളൂ
ആണോ ആ ഓക്കെ ആ പത്ത് നാപ്പത്തഞ്ചായി നിർത്തിയാലോ ആ ശരി ഓക്കെ